ഹലോ എന്താ വിശേഷക്കെ നല്ല വിശേഷം
ഉം മഴഉണ്ടോ
ഇപ്പ മഴ ഉണ്ടാന്നോ ഇന്നൊക്കെ നല്ല മഴയാ
ആ അവിടെ അങ്ങനെ തന്നെ നല്ല മ മഴയാണ് ഇന്ന് രാവിലെ തോർന്നിട്ടില്ല വെയില് വന്നിട്ടില്ല
ഉം ഇന്നും വെയിലില്ല
ഉം ഉം
ഉം ഇന്ന് കഴിഞ്ഞ വയനാട് ഇന്നലെ മണ്ണൊലിപ്പ്
ഉം ആഹ് അത് ശരിയാ കണ്ടു പത്രത്തില് ഫോണിലൊക്കെങ്ങനെ കണ്ടു. എന്താച്ചേയ്യാ പാവം കഴിഞ്ഞ പ്രാവിശം ഫുഡായി രാവിലത്തെ ചായ കൂടി ഇപ്പ ഇന്ന് നേര വേയ്യ്- എണ്ണിക്ക ലേറ്റ് ആയി ഫുഡ് ആ ആയിക്കൊണ്ടേരിക്കുന്നുണ്ട്..
അന്തേ ഈ ടൈംമിലാണ് ചായടിക്ക
നേരെ വഴിക്കിന്ന് അങ്ങനെ കുട്ടികളൊക്കെ സ്കൂളില് പറഞ്ഞ യച്ചിട്ട് പിന്നെ ങ്ങനെ ഇതാക്കാറ് അപ്പൊ ഇവിടെ ഗസ്റ്റ് വന്ന് അങ്ങനെ നേരെ വയ്യ്ക്കിയ ചായക്ക്
ആഹ് ഞമ്മള് വേഗം എടുക്കാന്ന് വിചാരിക്കുമ്പോഴാണ് ആരെങ്കിലും വരാ
അ അതെ
ഉം
കുട്ടികളൊക്കെ സ്കൂളില് പോയോ ഏ
ട്രിപ്പൊക്കെ പോയല്ലോ
ട്രിപ്പൊക്കെ പോവലിണ്ട് ഈ നിങ്ങള് പോ നിങ്ങള് പോവലുണ്ടോ
ആഹ പോവലുണ്ട് പിന്നെ അടുത്ത മാസ അടുത്ത മാസം ഇഞ്ഞു പോണ്ട് റിസോൾട്ടി പോണ്ണ്ട് ആ ഓന ഒരാളരുന്നു
ആ അത് ശരി അ യ്രി ആയ്ശരി ട്രിപ്പ് എടു പ്ലാൻ ചെയ്തണോ അല്ലേ
ആഹ ഫാമിലി ട്രിപ്പ്
ആഹ എവിടക്കാണത്
അത് ഉം കാണുമ്പോ
ഉം അങ്ങനെ ഞമ്മളവിടെ പോവാറുണ്ട് ഇപ്പൊ സ്കൂള് തോറ- തോർക്കണേന് മുമ്പ് പോയതാണ് വെക്കേഷനിലൊക്കെ പോവാന്ന് വിചാരിച്ചു കുട്ടികളൊക്കെ ഉണ്ട് കുറെേ മൂന്നാല് കുട്ടികൾ സ്കൂ- സ്കൂളിൽ പോകുന്നുണ്ടാവോവും എല്ലാത്തും പോകും സ്കൂളും പോകുമദ്രസ സുപോവും ഒക്കെ നോക്കണ്ടേ
ആ എല്ലാരും ഒഴിവിനനനുസരിച്ച് പോണ്ടിരൂല്ലേ
പോണ്ടിരൂ പിന്നെ കുട്ടികളെ പറയാനേ ഓലെ ഇപ്പ ഇങ്ങനെ കൊറെ ദായല്ലേ വിചാരിച്ചണ്ട് ഇടക്ക് കൊൾ ത്തക്കൊക്കെ കുളിക്കാൻ കൊണ്ടോകും
നീ മഴത്തും വിടോ
ഏ അല്ല ഓരുപ്പ കൊണ്ടോവും ഒപ്പം നീന്തം പഠിപ്പിക്കാറണ്ട് കൊളത്തക് ആഹ കൊ അപ്പൊ അയി്മല് പൊത്തു ഒത്ത് പോകും
അതന്നെ ഇപ്പൊക്കെയാണെ ഞാനിപ്പോ ഇന്നലെ ഇപ്പോ ഒരു വാർത്ത കണ്ടതില് അയില് കണ്ടപ്പോ ഒരു ആ് ഒരു കൂട്ടിയെ റീൽസ് എടുക്കാണ് അതിൻ്റെ ബേക്കിൽ അതിൻ്റെ മോൻ വന്ന് ചാടുണ്ട് ത് കണ്ടില്ല
ആഹ അത് ശരിയാ കണ്ടണ് ഞാന് ഇത് കണ്ടണ് ഞാന്യ ഓ പേടിയാണ് പോകുമ്പോൾ പോയി വരുവോള് അമ്മക്ക് പേടിയായിരിക്കും ഓർ പോവുവാണെങ്കില് സേഫ് ആയാല് ആയിസ് അള്ളാന്റെ അടുത്താണ് ആഹ് ആയുസ്സ് മ്മളൊക്കെ ഒരു ശ്രദ്ധ ആഹ മുൻകരുതലിൽ പിന്നെ ആ എല്ലാതും പോവാത്ത ലായാലു ആ നേരം ആവുമ്പോ ഞമ്മക്ക് അവിടെ എത്തിച്ചേരാനുള്ളൊരു ധൃതിയായിരിക്കും. അങ്ങനത്തെ സ്ഇതുണ്ടാവുല്ലോ? ആയസ് എന്നാല് നമ്മളൊരു- - വേറെന്താ എല്ലാർക്കും ഉള്ള ഒരു ഇതാണല്ലോ. എങ്ങനെ വരുന്നേന്നുള്ള മുൻകൂ ഞമ്മള് അറിയില്ല ഈ കാര്യങ്ങളൊന്നും.
അതെ അതെ
ഇന്നലെ വയനാട്ടത്തൊക്കെ കണ്ടപ്പളേ
ആയ് സങ്കടം തോന്നാ.
ഉം ഹ്
ക്കാര മണ്ണിച്ചാൽ ആ വരുന്ന വരവ് കണ്ടപ്പോളേ
ആഹ് ഈ ഫോട്ട കണ്ടിട്ടും ളൊക്കെ പറഞ്ഞേ എന്താ ഉമ്മച്ചി ഓലൊന്നും മണ്ടാത്തെ ഓലക്ക് പേടില്ലേന്ന് ചോദിച്ച ന്നോട് അപ്പൊ ഞാൻ പറഞ്ഞേ അതൊക്കെ ഞമ്മടെ ബ്രെയിന് വർക്ക് ചെയ്യണം വേഗം ഓടിക്കോന്ന് പറയണെങ്കിലും ബ്രെയിൻ
അങ്ങനെ ചെലപ്പം നമ്മുക്ക് പേടിച്ചിട്ട് നമ്മുക്ക് ഓടാനോ ചാടാനോ നമ്മുക്ക് കഴിയൂല.
ആഹ് എന്ത് ചെയ്യേണ്ടേ എന്നുള്ള അറിവില്ല ഒരു പെണ്ണും ഒരാണും അതേപോലെ കൈ പിടിച്ചാ
ആഹ് അത് ഞാൻ കണ്ടത് പക്ഷെ ആ ലോറി കൊണ്ട് കുറേ മണ്ണ് പോലെ തടഞ്ഞു നിർത്തി.
തടിഞ്ഞു നിർത്തി ഓഹ് രക്ഷപ്പെട്ട് എന്നാലും പടച്ചോനേ ഓരോ ഇത്ര കൈ പിടിച്ച് കാല് മുകൾക്ക് അയാണ്ട് രക്ഷിക്കുമ്പോളും
ഉംഹ്
കണ്ണൂര് വരും. ഞമ്മളൊക്കെ എത്രോ സുഖത്തിലാല്ലേ.
അത് തന്നെ നമ്മളൊക്കെ ഇപ്പ നല്ല സുഖത്തിലാണ് പക്ഷെ ഇങ്ങോട്ട് എങ്ങനെയാപറ പറയാൻ പറ്റൂല്ല. എന്നാലും കാക്കട്ടെ അത്രേ പറയാൻ പറ്റുള്ളൂ.
ഉം അതെ അതെ എന്താ ഉച്ചകത്തെ സ്പെഷ്യലൊക്കെ?
ഉച്ചക്കൊന്നു ഒരു സ്പെഷ്യലു ഇല്ല. ഞാൻ മാത്രേ ഉള്ളൂ.
അയ് ശരി.
അപ്പൊ പിന്നെ ഇല്ല ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും. ഒരു മുരിങ്ങ താളിച്ച് ചെയ്തും നീര് തൈരാക്കി ചെയ്തു.
ആഹ്ഹാ ഇന്നും എനിക്കും അത് തന്നെയാ സ്പെഷ്യല് ഉണ്ട ഞാൻ വിചാരിച്ച മുരിങ്ങ ഊരി വെച്ച വെച്ചിക്കണ് താളിക്കാനും വേണ്ടീട്ട്. ചോറ് ഊറ്റി വെച്ചു. ഞാൻ കഞ്ഞീ വെള്ളത്തില് അത് അങ്ങട്ട് താളിക്കാ വിചാരിച്ചു.
ഉംഹ്
പിന്നെ മീന് മസാല പുരട്ടി വെച്ചിണ്. പൊരിക്ക ചൂടോടെക്കെ ആവുമ്പോളാണ് രസം അത് തിന്നാ നേരത്ത് പൊരിക്കാവിചാരിച്ചോണ്ട്
ആഹ് ഇപ്പ അങ്ങനെ തന്നെ നല്ല ആഹ് മൊരിഞ് കിട്ടണല്ലോ ആ മൊരിച്ചിലുണ്ടാ ചൂടോടെ
ആ അതെ അതില് കിട്ടി തിന്നാൻ നല്ല രസാണ്.
അതെ
എന്താ മീനൊന്നും വാങ്ങൂല എന്താ വില?
എന്തോരു വിലയാണ്. പറയാനുണ്ടോ. നല്ല വിലയാണ്.
ഇന്നത്
ഇന്ന എത്ര ഞങ്ങള് ഇന്ന് അയലചെമ്പോലയാ വാങ്ങിയത്.
അത് ശരി.
അപ്പ അയില എത്രേയാപ്പൊ നൂറ്റ്റിഴത് അങ്ങനെ ക പറയണകെട്ട്
അത്രേ ഉള്ളൂ
ആഹ്
ഇവിടെ അയ്ല്ലെയാ ഞാൻ വാങ്ങിയെ മുന്നൂറുപയ്യ ന്നപറഞ്ഞനൊട് മുന്നൂറ്റി പത്തോ മുന്നൂറ് രൂപ
അയലക്കെ അയലൊക്കെ നല്ല വലുത് അനഞ്ജൂറ്റിയബതാണ്
ആഹ അയില അറാന് അയാള അയാൾടെ അടത്ത് അതേള്ളൂ അയലീം പിന്നെ വത്തല് പറയും വ വത്തലോ ബത്തലോ ഈ ചെറിയ മീനില്ലേ
ആഹ് അതന്ക്ക് ഇഷ്ടാണ് പൊരിച്ചാല്
അത് നല്ല രസാണ് പൊരി ച്ച് നല്ല ക്രിസ്പി ആക്കിയാണ്ട് വെച്ചാല് നല്ല ടേസ്റ്റ് ഒക്കെ വനാണ് ഇവിടെ ഇവരപ്പക്കൊന്നും ഇഷ്ടല്ല ഓലം ഉം
ഇഷ്ടല്ലേങ്കിപിന്നെ നമ്മളത് വാങ്ങീട്ട് കാര്യമില്ല
കാര്യമല്ല മീൻ നല്ലോണം തിന്നും പക്ഷെ ക്രിസ്പി അയാണ്ട് മൊരി ചിട്ടാണ്ട് ഞാങ്ങള് നല്ലോണം തിന്നും ന്ക്ക് അതയാ മതി
എനിക്കും ബത്തൽ ഭയങ്കര ഇഷ്ടാ
പിന്നെ തര മുറിച്ചെണ്ണത് കൊറേ നേരം മുറച്ച് ഇരിക്കണ്ടേ
ആഹ് മുറിചിരിക്കണം അതാ പിന്നെ പണി ആഹ് ആഹ് പണിയാലോയിച്ച വാങ്ങൂല്ല
വാങ്ങൂല്ല്യ
പിന്നെ ഒറ്റക്കൊക്കാവുമ്പോളേ പ്രത്യേകിച്ച്
ഉം ആഹ് ഫ്രിയായിരിക്കട്ടെ എന്നുള്ള നിലക്ക് ഏതാവള്ളൂ പണി വേഗായിരിക്കന്ന്
പണി വേഗം കഴിച്ചിട്ട്
ഉം രാത്രി വേറെ ഭക്ഷണം ഉണ്ടാക്കുവോ
ആഹ് രാത്രി ഇവിടെ എല്ലാർക്കും ചപ്പാ തീരുവേലേ ഈ ചപ്പാത്തി പണി
എനിക്ക് ഇഷ്ടാണ് ഞാനിവിടെ ഞാൻ എന്റെ നിർബന്ധത്തിലാ ഞാൻ ഇണ്ടാക്കല്
രാ ന്ത് അ അധിക ദിവസം ഉണ്ടാക്കും ഉണ്ടാക്കാറാണ് ഉച്ചക്ക് നല്ല സ്പെഷ്യൽ കറിയൊക്കെ ഉണ്ടെങ്കില് രാത്രി ഉണ്ടാക്കും
ഉം നമ്മക്ക് ഇവിടെ സ്പെഷ്യൽ കറിയൊന്നും വേണ്ടട്ടോ നമുക്ക് എന്തെങ്കിലും കറി മതി വെച്ച രാത്രി ചപ്പാത്തിയാണ് അതാ ഇപ്പഴത്തെ കണ്ടീഷന്
നിങ്ങളൊക്കെ തിന്നുവോ
ആഹ് ഞങ്ങൾ ഇവിടെ തിന്നു ഒവിടെ ഇപ്പാക്കും ഉമ്മാക്കുംക്കെ ഷുഗറുണ്ട്
ആഹ്
അപ്പൊ ഓർക്ക് നിർബന്ധാ
ആഹ് അത് ശെരി ഹസ്ബന്റിനോ ഇവിടെ ഞാൻ ഒറ്റ വീടാണെ
ഏഹ് അപ്പൊ പിന്നെ ആരേം പേടിച്ചാനൊന്നില്ലല്ലോ
ചെ മാണെങ്കിൽ ഇണ്ടാക്കിയാൽ മതി ഞാന് ചപ്പാത്തി പൊടി എന്താ പറ ചപ്പാത്തി പൊടിച്ചു നല്ല സാധനണല്ലൊ കുട്ടിക ര രക്തണ്ടവാൻ ഇതിനൊക്കെ നല്ലതാണല്ലോ പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങ ഞങ്ങൾ രണ്ടു പേരും നല്ല ത ഞ തടിയ്ണ്ട് ഞാനും തടിയ്ണ്ട് ഹസ്ബന്റും തടിണ്ട്
അപ്പൊ ഇതിങ്ങനെ ഇതാക്കും ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടൊന്നില്ല ചെലപ്പോ ഇഷ്ടള്ള നല്ല കറി ഉണ്ടെങ്കിലേ കുട്ട്യോൾ തിന്നോളും ഇപ്പൊ വെറൈറ്റി പൂവാട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും അയിമല്
ആഹ് അത് നല്ല രസമാണ് പൂവാട കഴിക്കാനണ്ട്
ആഹ് ശർക്കര പിന്നെ ഈ പപ്സ് പോലെ ഇണ്ടാക്കും പെരത്തിയാണ്ട് അതിന്റെ ഉള്ളില് മുട്ട മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നമാതിരി മുട്ട പൊരിച്ചൂല അല്ല മുട്ട പീങ്ങിയാണ്ട് കഷ്ണ പീങ്ങിയാണ്ട് ചെറിയ ചെറിയ പീസ് ആക്കും ഉള്ളി കഷ്ണം വെട്ട്ണ മാതിരി ഇട്ട് ഒന്നായിട്ട് ഇതാക്കിയാണ്ട് അങ്ങനെ ഐമലിട്ട് അമർത്തി പരത്തി ഉണ്ടാക്കിയാണ്ട് പരത്തിയാണ്ട് പൊരിക്കും അങ്ങ്നെ വെറൈറ്റി ആക്കിയാണ്ട് കുട്ടിയാക്ക് കൊടുക്കും അപ്പൊ കുട്ടിയ
അപ്പൊ പൊരിച്ചാല് മൊരിച്ചത് കിട്ടുവോ പൊരിച്ചാല് മൊരിച്ച് കിട്ടോ
ആഹ് മൊരി കിട്ടും അല്ലേ ആ ഞമ്മൾ ഈ പപ്സിന്റെ ഫ്ലേവർ ആയിട്ട് വരും
ആണോ
ആഹ് അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക ആ അതെ അത് നമ്മള് സാധാ ചപ്പാത്തി പെരുത്താ
ആഹ്
സാധാ ചപ്പാത്തി പരുത്തിയിട്ട് നമ്മൾ മുട്ടറോസ്റ്റ് ഉണ്ടാക്കൂല്ലേ ഉള്ളിയൊക്കെ ഇട്ടാണ്ട് ഞാന് പിന്നെ മു ട്ട എല്ലാവർക്കും അന്ന് തേയ് ഞ്ഞില്ലേനി എല്ലാവർക്കും ഓരോ പീസ് കഷ്ണയാലും ഞങ്ങളിവിടെ തോന്ന അംഗങ്ങളുണ്ട് കുട്ടികൾ നാലഞ്ചെണ്ണം ഇണ്ട് നിക്ക അഞ്ച് കുട്ടോള് ഉണ്ട് അപ്പോ തേയില മുട്ട ഇല്ലേയനി അപ്പൊ ഞാൻ ചെറിയ പീസ ആക്കിയാണ്ട് കഷ്ണങ്ങള് ആക്കിയാണ്ട് അയിക്കി ഇട്ട് ഉള്ളി എരിയണമാതിരി ചെറി റീ കഷ്ണങ്ങളാക്കി ഇന്നിട്ട് ഒന്നായിട്ട് മിക്സ് ആക്കിയാണ്ട് ഈ ച ചപ്പാത്തി പെരത്തിയേക്ക് ആഇടും
ആഹ് ആഹ്
എന്നി ഇന്നാ ശരി
ആഹ് ആഹ് എന്ന ശരി എന്നാല്ല്
ഹലോ